ഹലോ
എന്താ പരിപാടി
ഒന്നുല്ല ഇവിടെ ഇരിക്കാണ്
ഭക്ഷണം കഴിച്ച ആ സുഖാണ് നിനക്ക് സുഖല്ലേ
ആ സുഖാണ് ആ കഴിച്ചിട്ട്
എന്തന്ന് സ്പെഷ്യല്
സ്പെഷ്യല് ഇന്നലെ ബീഫ് ബിരിയാണി ഇണ്ടാ‌ക്കിനു നോമ്പല്ലേനോ അപ്പൊ അത്ണ്ടായിനു സൗണ്ട് കേൾക്കണില്ല
എന്റെതാണ് കേക്കാത്ത എനിക്കവിടുന്ന് സൗണ്ടു അതന്താ നിങ്ങളതും അങ്ങെ തന്നെ കേൾക്കണ് എന്താ അറിയല്ലട്ടാ
ആ ആ
സ്പീക്കർ അടിച്ചു പോയോ എന്താ പരിപാടി കുളിയൊക്കെ കയ്ഞ്ഞോ.
ആ കുളിയൊക്കെ കയ്ഞ്ഞ് ഇങ്ങള് ഫുഡ് കയ്ച്ചോ.
ഇല്ല എനക്ക് ഫുഡ് കയിക്കാൻ പറ്റൂല.
അത് എന്തേയ്.
പണി കിട്ടീക്ക്ണ് വയറിന് അത് കൊറച്ചീസായെടോ യെന്ത് ഭക്ഷണം കഴിച്ചാലും വയർ വെയ്ക്കാ വയർ ക്കൂ എരീണൊക്കെ മാതിരി അപ്പൊന്ന് രാവിലൊക്കെ വെശന്നിട്ട് കുറേ ദിവസായി നല്ലപോലെക്കെ കഴിച്ചി ട്ട് വെഷന്ന് വയറ് വെഷന്നാല് നമുക്ക് ഒരു അസ്വസ്ഥതല്ലേ അപ്പൊ ഭക്ഷണം കഴിച്ചതാ. ഇടക്കിടക്ക് വയർ വെനിക്കാ കണ്ണ്ന്നൊക്കെ വെള്ളം വര ഇപ്പൊ ന്ന് ഓക്കെ ആയതാണ്
ആ ഗ്യാസിന്റെ എന്തെലും പ്രശ്നാണോ.
തോന്നണ് ഇന്ന് ഡോക്ടറെ ഒന്ന് കാണിക്കണം. വിചാരിക്കണ്ട ഇ വിടെ ത്തെ ചില പ്രശന ണാണല്ലോ കൂടിക്കൂടി വരാന്നലാതെ അത് മാറൂല.
ആഹ വേഗം കാണിക്കണം.
ആ. വയർ വേനച്ചല് ഒന്നിനും വയ്ക്കൂല.
ആ
ഞാന് ലാബിൽ വർക്ക് യാണ് അപ്പൊ ലാബിലാണ് പേഷ്യന്റ് എന്ത ചെയ്യാ ഞാനെ ഈച്ചനായിട്ടിരിക്ക. ഈ ടൈമിൽ അയ്ന് ആരും വര്ലല്ലോ. ആഹ അവിടുത്തന്നൊണ് ഒരു പേഷ്യന്റ് വരണ ടൈമ തന്നെ വയർ വേനായിട്ട് ആ കരകിന്ന് ഞാൻ ഒറ്റക്ക് വേണെ ഒരാൾുണ്ടങ്കിൽ പിന്നെ പ്രശ്നമല്യാ.
ആഹ് ആഹ വേറെ ആരുണ്ടാവലല്ലേ.
വേറെ ആരു ഇല്ലന്ന് വേറെരാളുണ്ട് ഓരോരോ വീട്ട. എന്ത ആശത്തിന് മരിച്ചച്ച് എന്താ ചെയ്തിട്ടേ.
ഓ ലീവേക്കുലെ.
ലീവല്ല രാവിലെ വന്നീന്നേ ഞാൻ വന്നപ്പോ പോയി ഞാൻ വരാൻ കാത്തക്കെനി പോവാന്.
ആ ആ.
കല്ലോ അപ്പൊന്നും വലിയ കുഴപ്പല്ല അത് മാറി പിന്നീ തുടങ്ങി ഇടക്കിടക്ക് അങ്ങട്ട് തുടങ്ങടോ.
ആഹ ഗ്യാസിന്റെ എന്തെലും പ്രോബ്ലം ആയിക്കാരോ.
അതാണ് എക്ക് തോന്നത് പക്ഷെ ഇത്രക്കൊന്നും ലൈഫില് ആദ്യായിട്ടാണ്. ഇന്ന് കൊറച്ച് കൂടുതലാണ് കുറചായെടോ തൊടങ്ങീട്ട്. ഞാൻ ന്നട്ട് ഇങ്ങനെ വയറ കയ്ക ല്മര്യാലേ തേന് വെള്ളത്തിൽ കലക്കി കുടിക്കും അപ്പൊ വല്യകൊയപ്പലാ. ആ നല്ലതാണോന്നൊന്നും അറീല.
കാണിച്ചൊക്കെണ്ടു.
അതൊന്ന് കാണിചോക്കണം വിചാരിക്കണ്ട് ഡോക്ർ ഉണ്ടായാൽ മതിയെനു ഇടെ. എടക്ക് ലീവ് ആവേടോ അങ്ങനെ പ്രശ്നം ഞാൻ ഒരീസം കാണിക്കാൻ വേണ്ടി ട്ട് അന്ന് ലീവെടുത്തിട്ട് വന്നതാ അപ്പോ ഡോക്ടറില്യ.
ഓ എന്നാ വിളിച്ചോക്കിട്ട് പൊയിക്കൂടെ.
അല്ല ഇവിടെത്തന്നെ ഡോക്ടർുണ്ട്. ആ ഡോക്ടറാണ് ലീവ് ചെലപ്പം കാണാ മൂന്ന് മണിക്കൊക്കെ ലീവ പറുന്ന മൂന്നരക്ക് വരണ ഡോക്ടർ.
ആഹ ആഹ. അങ്ങനെ.
അവിടെ ആരൊക്കെയള്ളെ.
ഇവിടെ വീട്ടില് ഉമ്മ അപ്പ കാപ്പ മൂന്നന്നെയന്ന്
ആ എനി പഠിക്കുക
ആഹ ഞാാന് ഇപ്പൊ പ്ലസ് ആണ്
ആഹ എ പിന്നെ ക്ലാസ് ഇല്ലല്ലോല്ലേ
ഇല്ലല്ല ശനി ഞായറും ഒഴിവാാണ്
എതെടുത്ത്
ഞാനൻ റൊമാൻറിസ്
എസ്റിയോ ഇര വിസ്തര ഇസ്ര എസ്ത്രറിയോ
എസ്ചറിയണേ
ആഹ ഞാനതന്ന
ആഹ
എങ്ങനെയുണ്ട് എന്നിട്ട്
കൊഴപ്പൊന്നുമില്ല എനിക്ക് പിന്നെ പൊളിറ്റിക്സ ആണ് കുറച്ച് ടഫ ആയിട്ട് തോന്നണ
പിന്നെ എക്കണോമിക്സ്
എക്കണോമിക്സ് ആ ഇ്ചറിയോ തീർച്ചയായാ എക്കണോമിക്സ് ഫസ്റ്റ് ഇയർ വല്ിയ കുഴപ്പില്ല സെക്കൻഡ് ഇയർ ആണ് കുറച്ചത്ല്ലേ
ആ ഫസ്റ്റ് ഫസ്റ്റ് ഇയർ കൊഴപ്പൊന്നില്ലേനോ
ഈ സെക്കൻഡ് ഇയർ എല്ലാരും പറഞ്ഞ ടഫേക്കാരും പറഞ്ഞ അ ഫസ്റ്റത്തെ രണ്ടണ്ട് ക്ലാസ് ്പ്പ് മൂന്നാം
ആ ക്ലാസ് ആ നിങ്ങക്ക് ോ അവിടൊക്കെ എത്തിച്ചാപ്റ്റർ മൂന്നാമത്തൊക്കെ
ആഹ
എത്ര പെട്ടെന്നോ
ഞങ്ങക്ക് എന്താ നവംബർ ആവുമ്പോത്തന് ചാപ്േഴ്സ് ഒക്കെ തീർക്കണം പറിട്ട് പിന്നെ അതിന്റെ ഇടയിൽ കുറെേ പരിപാടിക വരു ബ്സ്റ്റേഴസൊക്കെ അത്യാവശ്യം ഞാാന് തീർക്കുകയണായിരുന്നു
ഓ എന്നന്നാലല് പറക്കല്ലേ ജൂണ് കഴിഞ്ഞിട്ട് ചെയ്യ്പോതിന് മൂന്നല് യാത്ര പറ്റില്ല ഞാക്ക് പ പിഠിക്കുമ്പോ എക്ക് നമച്ചന സാാര്ും വന്നാ വന്നാ എ മരിക്ക പിന്നെ കൊറോണ ടൈം ഇങ്ങനന്നില്ല
ആഹ ആഹ ങ്ങള്ൾ കോവിത് സ്വരത്ത് പഠിച്ചതണ പിന്നെ ഡിഗ്രിക്ക്
ഞാാന് ഡി എം ബൽ ടിി ു ന്റെ ഡിപ്ലോമ എടുത്തു പ്ലസ് ടു കഴിഞ്ഞിട്ടേ അതിന്റെ പ്ലൻ എന്താ പ്ലസ് പിന്നിട്ടിന്
പസ്റ്റ ആട്ട് ഒന്നെങ്കി എന്തേലുമൊക്കെ കോഴ്സ് നോക്കണം അല്ലെങ്കിൽ ഡിഗ്രിക്ക് പോണം എന്നൊക്കെ ഉണ്ട
ആ അ ശരി നമ്മക്ക എവിടെ
അമ്മ അടെ കടക്കയാണ്
ഉക്ക നല്ലത് നമ്മ രസ് നല്ലത് എല്ലാതും ക
ഏ
എത് ഒമ്പോട്ടനാ
ആഹ് നല്ല പറ്റന ഒന്നില്ല
ഇന്ന ഇന്നേരും മഞ്ഞന്ന ശെരിക്കും നോോ
ആഹ ആഹ
ഇത എന്തൊക്കെ വിശേഷങ്ങൾ ആഹ നോറ്റി നോമ്പ് പിടിക്കുന്ന ഒരു കണക്കിന് നല്ലത്, തിന്നാനും വയ്യ കുടിക്കാനും വയ്യാത്ത അവസ്ഥയല്ലേ.
ആ, ആ അപ്പം ഇന്നലെ എന്തെിലും സ്പെഷ്യൽ ഉണ്ടാക്കിനോ
ഇന്നലെ വെച്ചാല് പൊരിച്ച കടി തിന്നാലിന്റെ കൂടല്ലോ, ഞാൻ പണ്ട് അങ്ങനെ തിന്നു. അതൊന്നും വേണ്ട പറഞ്ഞു എന്നിട്ട് എന്നിട്ട് എണ്ണയിൽ ഇട്ട് തന്നെ ഉണ്ടാക്കി കേട്ടാ പൂരിയും, പൂരീന്ന് തന്നെ എല്ലായിടത്തും പറയ, എനിക്കറിയില്ല കേട്ടാ, ഇവിടെ പൂരിന്ന പൂരിയും എഗ്ഗ് റോസ്റ്റും
അവിടെ എന്താരുന്നു സ്പെഷ്യല്. ഇവിടെ മൂങ്ങക്ക രണ്ട് കാക്കാര.
ഓ, നിങ്ങടെ മാരേജ് കഴിഞ്ഞില്ല
ഇല്ല, നോക്കുന്നുണ്ട് അതിന്റെ ടെൻഷനിലാണ്. ഞാന്, കാണാൻ വന്നിട്ട് ആകെ ചടച്ചടോ ഓർക്ക് പറ്റൂലാ വിചാരിച്ച് ഞാൻ പറ്റി, ആകെ പ്രശ്നായി എന്നിട്ട് എന്താ പറയാ നിക്ക് കാണല്ലോ കല്യാണം കഴിഞ്ഞ് നീട്ടി നീട്ടി അവരങ്ങനെ സെറ്റ് ആയി അവര് പെട്ടെന്ന് കല്യാണണ്ടോ ആകെ ചടച്ച് അതൊക്കെ അറിയുന്ന എൻ്റെ ഫ്രണ്ടിന്റെ ഹസ്ബൻഡ് ൻ്റെ അനിയന് എന്താ പറയണ്ടെ ഒന്നും അറിയില്ല അന്നിട്ട് അവസാനം ആകെ പ്രശ്നായി ഞാൻ രാവിലെ വന്നിട്ടും അതും പറഞ്ഞിങ്ങനെ ഇരിക്കുവാണ്
ആഹ്
ആ ഇനിക്ക് പറ്റൂലാന്ന് പറയാൻ വയ്യ അങ്ങനത്തെൊര അവസ്ഥയാടൊ
ആഹ് എന്താ തീരുമാനിക്കണ്
ഞാൻ സമ്മയ്ച്ചുലാ എന്നിട്ട് ഇവരെല്ലാരും എന്നെ വേഗം പിടിച്ച് കെട്ടിക്കുവേ. പത്തിരുപത്തൊന്ന് വയസ്സ് ആയിക്ക്ണത് ശരിയാണ് എന്നാലും കൊറച്ചൂടൊക്കെരു ഇത് മാണ്ടെ
ആഹ് ആഹ്
ഇപ്പൊ ലാബില് കേയറിട്ട് കെറേആയോ
ഒന്നര വർഷായി, ഞാൻ ഇന്നിട്ടാ ഇറങ്ങിയത്. ഇപ്പ മെയ് മാസം ഞാൻ ഇറങ്ങി, എന്നിട്ടിപ്പോ ഒരു ഇഞ് വേറെ സ്ഥലത്ത് നോക്കണം ചെലവ് കുറവടോ ഈ ഫീൽഡിലെ
ഓഹ്
പഠിക്കുമ്പോൾ നല്ല കോഴ്സ്, നല്ല സ്കോപ്പുള്ള സാലറി ഉള്ളത് നോക്കിയെടുത്തുട്ടാ. എന്ത് പഠിക്ക ആണെങ്കിലും അനു എ നോട്ഹോട് പറയാം പ്രത്യേകിച്ച് ഡി എം എഡ എടുക്കുകയാണെങ്കിൽ ഡിഗ്രി ഉള്ള എടുത്താൽ മതി ഒരു വിലയില്ല ഡിപ്ലോമ വേണമെങ്കി, ഇങ്ങനെ മെഡിക്കൽ ഫീൽഡ് ഒക്കെ വരികയാണെങ്കിലെ ഡിഗ്രി ഉള്ളത് എടുത്തോ ത്താമതി അറിയ എന്ത് എടുക്കണെങ്കിലും ഡിഗ്രി വാണം ഇപ്പോ ഡിഗ്രി ആക്കണെ ഒന്നര രണ്ട് ലക്ഷം കെട്ടണം
ഉം
അതന്നെ
ഡിഗ്രി എടുക്കയാണെങ്കിൽ കൊറെ പഠിക്കേണ്ടി വരും നാലു വർഷം അങ്ങനെ പോവും
അവർക്ക് നാല് വർഷലല്ലേ. അപ്പം പി ജി ചെയ്യേണ്ട ആവശ്യം വരില്ല, പി ജി ഉള്ളവർക്ക്, വേണെന്നുണ്ടെങ്കില് വേണ്ടല്ലോ, അങ്ങനെ തന്നെ ഉണ്ടോ ഇപ്പോ.
അ അയ്നെ കുറിച്ച് എനിക്ക് അല്ലാണ്ട് അറിയില്ല.
ക്കു അറിയില്ലാ, ഡിഗ്രി കഴിഞ്ഞെന്റെ പ്പെള്ളാരും പി ജി ക്ക് പോയിട്ടില്ല ഡിഗ്രി തന്നെ നമ്മള് മുക്കി തീർപ്പിക്കണ്, മൂന്ന് വർഷവല്ലേ.
ആ ഇപ്പൊ നാല് വർഷാക്കില്ലേ
ആ പ്പൊ നാല് വർഷാക്കി, ഞാൻ പഠിക്ക്‌ണ ടൈമിലൊക്കെങ്ങെനെ കഴിഞ്ഞ വർഷം ഞാൻ മുന്ന ത്തെ വർഷപ്പൊ നാല് വർഷാക്കി
കയ്ഞ്ഞ വർഷാ തോന്ന്ണു
ആ നാല് വർഷംന്നൊക്കെ പറയുമ്പോ എ എത്ര വർഷം, ഡിഗ്രി കയിമ്പൊക്കിന് പത്തിരുപത്തിരണ്ട് വയസ്സാവുലേ
ആ
ഉം ഇരുപത്തൊന്നും ഇരുപത്തിരണ്ടും അയില് കൂടുതലൊക്കെ വരും ചെലോര്ക്ക് അപ് ആ ജോലിയൊക്കെ ആവുമ്പോക്കു ഇരുപത്തഞ്ച് ഞ്ച് വയസു ഇരുപത്തിനാല് വയസ്സ്ലേ പെട്ടെന്ന് ജോബ് കിട്ടണൊക്കെ കോഴ്സൊക്കെടുക്കാണെങ്കി കൊഴ പ്പണ്ടാവൂല.
ആ പ്പ ഞാൻ ഇരുപത്തിമൂന്ന് വയസാവും
ഇപ്പനക്ക് പത്തൊമ്പായോ?
പ്പെങ്കു പയിനെട്ടു
അ പയിനെട്ടയിട്ടൊള്ളല്ലേ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടൊക്കെ ആവുമ്പാവും എന്താ എൻഗേജ് ക്കഴിഞ്ഞാണോ
ഇല്ല ഇല്ല അതൊന്നു ഇപ്പ നോക്കുന്നില്ല.
പഠിപ്പൊക്കെ കഴിഞ്ഞിട്ടല്ലേ? ഫസ്റ്റ് കഴിച്ചിട്ടേള്ളൂ, കുട്ടിയാണ്, ഇരുപത്തൊന്ന് വയസ്സോ ഇരുപത്തിരണ്ട് വയസ്സക്കെ ആവട്ടെ അല്ലേ.
ആ അങ്ങനെ വിചാരിക്കണ് ഇനി വീട്ടിലൊക്കെ എങ്ങന്യ അറിയില്ല.
ആ ഫാമിലിയിലൊക്കെ എങ്ങനെയ എല്ലായിടത്തും ഉണ്ടായിക്കണ?
ഫാമിലിയില് ഒരു കസിന്റത് ഓക്കിരുപത്തി രണ്ടാം വയസ്സിലറ്റോള് ഓൾടെ കഴിഞ്ഞത്. പിന്നെ അങ്ങനെ എന്റെ മൂത്ത കസിൻസ് ആരില്ല.
ഇപ്പ നിങ്ങള് തായക്കെറങ്ങി വരുന്നക്കല്ലേ എന്റെ.
ആ
ആ എന്റെ ഫാമിലിന്ന് പറഞ്ഞാൽ ശരിക്കു പതിനെട്ട് വയസ്സാവാൻ കാത്തിക്കണ പോലാ എന്റെ മാത്രംണ്ട്. സമീിക്ക ഞൻിക്കുന്നത് ഇത് എന്തോന്നാമത് ഇന്റത് ബ്രദർ ബ്രദറിന്റെ കല്യാണം നോക്കുന്നുണ്ടായിരുന്നു. അപ്പ ഓന്റേതു ശരിയായിട്ട് ഞാൻ നോക്കിയാ മതിന്നുവച്ചിട്ടങ്ങനെ നിക്കയാണ്. ഓക്കേ എപ്പഴാണ് പിന്നെ നിന്റെ നോക്കാൻ തൊടങ്
ഉം
ഇനീപ്പെന്തൊക്കെയാ?
പിന്നൊക്കെല്ലേ ആ ടൈം ആയില്ലേ.
ആ സമയം നോക്കില്ല. ആ എന്നാ ശരി.
ആ എന്നാ ഓക്കേ.